എന്ത് വിഷയങ്ങള് സുഖായിരിക്കുന്നോ? എന്താ ഭക്ഷണൊക്കെ കഴിച്ചോ? കിടക്കാറായോ കെടന്നോ? എന്താണ് വിശേഷങ്ങളൊക്കെ പറയു
ഹലോ ഹലോ സുഖാണ് സുഖാ നല്ല വിശേ ശരി ശരി ശരി കിടക്കാറാ ഇ ഇൽ മോളൊക്കെ കെടുന്നു നമ്മൾ ഇപ്പൊ ഭക്ഷണം കഴിച്ച് കിടക്കായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ കോള് ചെയ്യാലോ എന്ന് വിചാരിച്ചു വന്നത് ഭക്ഷണം കഴിച്ചു ഓ നിങ്ങള് ഭക്ഷണം കഴിച്ചോ?
ആഹ ഞങ്ങള് ഇവിടെ ഭക്ഷണൊക്കെ കഴിച്ചിട്ടോ ഇപ്പൊ നേരം കൊറേ ആയില്ലേ പിന്ന ഇപ്പോ ചപ്പാത്തിയും കോഴിക്കറിയും ഇവിടെ ഭക്ഷ ചപ്പാത്തി ഞങ്ങൾ വൈകുന്നേരം ചുട്ടു വെക്കും ഇവിടെ ഷുഗർ ഉള്ള രണ്ടാൾക്കാരുണ്ട് ഗ്രാൻഡ് പാരന്റ്സ് രണ്ടാളും ഷുഗറുള്ളവർ അപ്പൊ അവർക്ക് എന്തായാലും ചപ്പാത്തി ഉണ്ടാക്കണം അപ്പൊ ഞങ്ങൾ കൂടെ ഞങ്ങൾക്കൂടെ ഉള്ളത്ണ്ടാക്കും നിങ്ങെക്കെന്താ ഭക്ഷണം കഴിച്ചത്
ഞങ്ങളുപ്പ ചോറുണ്ടാവും, ചോറ് ഉച്ചക്കങ്ങനെ വെക്കും. ഉച്ചക്ക് ഫുഡ് ഉണ്ടാക്കുമ്പോ രാത്രിക്ക കൂടി ഉള്ളതായിട്ടുണ്ടാക്കും. അപ്പ അങ്ങനെ. ചോറുണ്ടാക്കും. പിന്നെ ഇന്ന് ചോറിന് കൂട്ടാനായിട്ട് ഇവിടെ പെരുന്നാള് കഴിഞ്ഞിട്ടന്നള്ളു അപ്പൊ ഞങ്ങക്ക് പെരുന്നാളിന് ഇവിടെ പള്ളിക്കന്ന് ഒരുപാട് ഇറച്ചി കിട്ടിയിരുന്നു. ആ ഇറച്ചി ഞങ്ങള് ഫ്രിഡ്ജിൽ വെച്ച് ഇത്ണ്ടായിരുന്നു. അത്ണ്ടാക്കി അതിന്റെ കൂടെ പിന്നെ ഞങ്ങള് ഒരു മോരുകറി ഉണ്ടാക്കി. പിന്നെ ഒരു ചമ്മന്തി ഒരു തേങ്ങ ഒടിച്ച് ചമ്മന്തി ഇണ്ടാക്കി. നിങ്ങൾക്ക് അവിടെ പെരുന്നാക്ക് ഇറച്ചിയൊക്കെ കിട്ടിയിരുന്നു.
ആഹ് ഞങ്ങക്ക് ഇവിടെ പെരുന്നാൾക്ക് ഇറച്ചിയൊക്കെ കിട്ടിയിരുന്നു. പക്ഷെ ഞങ്ങള് ഞങ്ങള അങ്ങനെ അധികം ഫ്രിഡ്ജില് വെച്ചത് യൂസ് ചെയ്യാതിരിക്കലാണ്. കാരണം, ഇപ്പത്തെ ഓരോ ന്യൂസുകളൊക്കെ യിലെ ക്കുമ്പോ. നമുക്ക് പേടിയാണ്. ങ്ങെ ഫ്രിഡ്ജിൽ വെച്ച് ഭക്ഷണം കഴിച്ച്. ഒരു ഫാമിലിയിലെ നാല് ആൾക്കാർ മരിച്ചു. എന്നൊക്കെ പറഞ്ഞു ന്യൂസൊക്കെ കേട്ടിരിക്കണു. അപ്പൊ അത് കേട്ട ഞങ്ങക്ക് നല്ല പേടിയ അപ്പൊ ഞങ്ങള് ഈ പ്രാവശ്യം കൊറെ ഇറച്ചി കിട്ടിയിരുന്നു. അപ്പ ഞങ്ങളത് കുറെ. കുടുംബക്കാർക്കൊക്കെ കൊടുത്തു പിന്നെ കുറച്ച് ആ രണ്ടിസ ആ രണ്ടിസം ഞങ്ങള് കഴിച്ചിട്ടുള്ളു. പിന്നെ ഞങ്ങള് ബാക്കിയുള്ളതൊക്കെ ഓരോരുത്തർക്കും കൊടുത്താണ്ട് അങ്ങനെ തീർത്തു. ഫ്രഡ്ജിൽ വെച്ച് ഭക്ഷണം കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മള് ഫ്രഡ്ജില് വെക്കുമ്പോൾ അതില് ബാക്ടീരിയാസ്. ഇപ്പൊ നിറയും. നമ്മുടെ വയറില്. അങ്ങനെ ഉണ്ടാകും. പെരുന്നാൾ കഴിഞ്ഞിട്ട് നാലഞ്ച് ദിവസായില്ലേ. അപ്പൊ ഇനി അത് ഇങ്ങനെ കഴിക്കാതെക്കണട്ടെ നല്ലേ.
അത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഫ്രിഡ്ജില് വെച്ചത് കഴിക്കാതിരിക്കുന്നത് തന്നെ ഏറ്റവും നല്ലത്. പക്ഷെ നമ്മൾപ്പ നമ്മളെ കൊണ്ട് എന്നും അങ്ങനെ ആവശ്യത്തിനുള്ള മീൻ ഇറച്ചും വാങ്ങാനുള്ള സാമ്പത്തികമൊന്നുമില്ല. അപ്പൊ നമ്മള് കിട്ടുമ്പോ ഇങ്ങനെ ഫ്രിഡ്ജില് വെച്ച് കഴിക്കില്ലാതെ വേറെ വഴിയില്ല. പിന്നെന്താ വീട്ടില് കൃഷികളൊക്കെ ഉണ്ടാ. കൃഷികള് വീട്ടിലേക്ക് ആവശ്യായിട്ടുള്ള കൃഷികളൊക്കെ വീട്ടില് ചെയ്യാറുണ്ടോ? എന്തൊക്കെ കൃഷികളാണ് ഉള്ളെ?
ഞങ്ങള് അവിടെള്ള കൃഷികള് വെച്ചാല്, ഇവിടെ എന്റെ ആ ഇക്കാടെ സഹോദരനെ നന്നായിട്ട് കൃഷി ചെയ്യും. അതായത് ഇപ്പൊ ഞങ്ങക്ക് വയലുണ്ട്. വലിയ ഒരു ഏക്കർ വയലുണ്ട്. ആ വയലില് നെൽകൃഷി ചെയ്യും. അതുപോലെ തൊട്ടടുത്തന്നെ പാടങ്ങളിൽ നമ്മള് ചോളം കൃഷി ചെയ്യാറുണ്ട്. അതുപോലെ അങ്ങനത്തെ ഒരുപാട് കൃഷികൾ ഇവിടെ ഇണ്ട്. അപ്പൊ ഞമ്മക്ക് നമ്മുടെ വീട്ടിലേ ആവശ്യമായിട്ടുള്ള നെല്ല് നെല്ല്കുത്തരിന്റെ നെല്ല് അതുപോലെ കഞ്ഞിയരി ഇതും ഞങ്ങൾ പൊറ ന്ന് വാങ്ങതേയില്ല. നമുക്ക് ഇത്ണ്ടാവും കൃഷി ചെയ്യുന്നതുണ്ടാകും. പിന്നെ അതുപോലെ ഇവിടെ ഞങ്ങൾ പശുവിനൊക്കെ വളർത്തുന്നുണ്ട്. പശുവിന് കൊടുക്കാനുള്ള തീറ്റ ആയിട്ടുള്ള മറ്റേ പുല്ല് ഇ ണ്ടല്ലോ അത്. നെല്ലിന്റെ ഇതൊക്കെ ഞങ്ങള് എടുത്തു കൊടുക്കാറുണ്ട്. കുറച്ചൊക്കെ കൃഷികളൊക്കെ ഉണ്ട്. നമ്മുടെ ആവശ്യത്തിനായുള്ള പച്ചക്കറികള് നമ്മള് പാടത്ത് ഇടവിള കൃഷിയായിട്ട് നമ്മള് ചെയ്യും. അതുപോലെ ഇങ്ങനെ വെള്ളരി അങ്ങനത്തതൊക്കെ നമ്മൾ ഇടവിള കൃഷിയായിട്ട് ചെയ്യും. വെള്ളരി പയറൊക്കെ വേറെ. ക്കെ നന്നായിട്ട് ഉണ്ടാവാറുണ്ട്. നമ്മൾ പുറത്തേക്ക് വിൽക്കാറുണ്ടട്ടാ. ആഹ പുറത്തേക്ക് വിൽക്കുമ്പോൾ നമുക്ക് നല്ലൊരു സംഖ്യ കിട്ടും അത്യാവശ്യ ഒരു സംഖ്യക്കെ കിട്ടും.
ഓഹോ അങ്ങനെ നല്ല കൃഷി ചെയ്യുന്ന ആളാണ്. കുടുംബമാണല്ലേ നിങ്ങള് നെല്ല് കൃഷി ചെയ്യുമ്പോ, നെല്ലൊക്കെ നന്നായിട്ട് ഇണ്ടാവാറുണ്ട്. അതുപോലെ ഇടവിള കൃഷി അറിയുമ്പോ നെല്ലിന്റെ ഇടയിലൂടെ കൃഷി ചെയ്യലാണ്. അറിയാത്തോണ്ട് ചോയ്ക്കാട്ടോ നമ്മളിങ്ങനെ കൃഷി ചെയ്യാറില്ലേ. അപ്പൊ അതോ പിന്നെ നെല്ല് ഒരു സീസണില് ഉണ്ടാ.
ഹാ ഹാ ഓക്കെ ഓക്കെ ഇങ്ങക്ക് അറിയാത്തോണ്ടായിരിക്കൂല്ലേ, നെല്ല് ങ്ങള് നെല്ല് നെല്ല് ണ്ടാക്കണരു ടൈമുണ്ട്. കറക്റ്റിന് എനിക്കറിയില്ല. ഇവിടെ ഇക്കാടെ അനിയനാണ് ചെയ്യല്. അപ്പൊ ആ സമയത്ത് ഞങ്ങള് നെല്ല്ണ്ടാക്കും. പിന്നെ ഒരു വേനലെക്കെട്ക്ക്ണ സമയത്ത് നമ്മള് വെള്ളേരി പയറൊക്കെ ഇടവിള കൃഷിയായിട്ട് ചെയ്യാറ് നല്ല രണ്ടു കൂടി ഒരുമിച്ച് ചെയ്യലില്ലട്ടോ. ഒരുമിച്ച് ചെയ്താല് അത് ഫലവത്തായിട്ട് കായ്ക്കത്തില്ലാന്നാണ് ഇൻക്ക് തോന്നുന്നത്, കാരണം ആ രണ്ടും രണ്ട് രണ്ടിനും രണ്ടിനും കൊടുക്കേണ്ട വളങ്ങളൊക്കെ വ്യത്യസ്താണല്ലോ. അങ്ങനെ അങ്ങനെ ചെയ്യാറില്ല്യ. ഉം പിന്നെ നിങ്ങളെ വീട്ടില് എന്താ കൃഷികളൊക്കൊണ്ടോ? എന്തേലും ഫലവൃക്ഷ തൈകളോ അങ്ങനെ എന്തേലൊക്കെണ്ടോ?
ആ ഇവിടെ. കൃഷികള്ച്ചാല് വല്യ കൃഷി ഇവടൊന്നുല്ല്യ നിങ്ങള് ഞങ്ങക്ക് വേണ്ട സാനങ്ങളൊക്കെ പൊറത്ത്ന്ന് വാങ്ങല് പൊറത്ത് ന്ന് വാങ്ങുന്നത് നിഷേ എ വിശകരമാണെന്നറിയാം എങ്കിലും പുറത്തുന്ന് വാങ്ങലന്നേണത് വീട്ടിലൊക്കെ ആവശ്യായിട്ടുള്ള തക്കാളി ഉള്ളി പച്ചമുളക് ഇതൊക്കെ പുറത്തുന്ന് വാങ്ങല് തന്നെ പിന്നെ ഞങ്ങളിവിടെ ഉള്ളത് ചില ഫലവൃക്ഷതൈകള് കൊറച്ച്ണ്ട് ഒരുപാട് രണ്ട് മൂന്ന് മാവ്മരണ്ട് മൂന്ന് മാവച്ചാല് പിന്നെ വേറൊരു നാടന്മാവിന്റെ വല്യോരു മരണ്ട് പിന്നെ അതുപോലെ റമ്പുട്ടാനുണ്ട് പ്ലംസ്ണ്ട് മേങ്കോസ്ട്രീണ്ട് ചതുരപ്പുളിയുണ്ട് അതുപോലെ പിന്നെ ചക്കപ്പഴം സീതപ്പഴം എന്നൊക്കെ പറയില്ലേ ആപ് പഴോണ്ട് അങ്ങനെ ഓരോ പിന്നെ പ്ലാവ്ണ്ട് പ്ലാവ് ഞാൻ പറഞ്ഞോന്നറിയില്ല പ്ലാവുണ്ട് പ്ലാവ് മൂന്ന് കൊല്ലം കൊണ്ട് കായ്ക്കുന്നൊരു പ്ലാവ് മരല്ലേ ബെഡൊക്കെ ചെയ്തിണ്ടാക്കിയ അതിന്റെരു രണ്ട് മരണ്ട് അതിലിപ്രാവശ്യം ചെറിയ മരാണ് അതിലൊരുപാട് കായ്കൾ ഉണ്ടായി ചെറിയ മരാണെന്ന് കരുതി അങ്ങനെ അത്രൊക്കെണ്ട് പിന്നെ നിങ്ങളെ നിങ്ങള വീട്ടിൽ ഫലവൃക്ഷ തൈകളുണ്ടോ ങ്ങനെ പുറത്ത് കൃഷി മാത്രേ ഒള്ളൂ അതോ ഇങ്ങനെയുള്ള ഫലവൃക്ഷ തൈകളുണ്ട്
ആ ഇവിടെ ഞങ്ങള് പലവൃക്ഷതൈകൾ അധികമൊന്നും ഇല്ലേലും കുറച്ചൊക്കെണ്ട് നിങ്ങള്പറഞ്ഞ പോലെ റംബൂട്ടാനുണ്ട് റംബൂട്ടാനൊരു എട്ട് പത്ത് മരം ണ്ട് ങ്ങള്റംബൂട്ടാന്റെ സീസണൊക്കെയാൽ ഞങ്ങിപ്പോ പഴുത്ത കഴിഞ്ഞാല് കൊറെ പൊറത്തേക്ക് വിൽക്കാറുണ്ട് ആ പത്തും റമ്പുട്ടാമരം പത്തല്ല പത്തിലേറെത്തന്നെണ്ട് അതിലെന്നെ ഒരുപാട് കായ്കളുണ്ട് നമ്മ ഒരുപാട് ഒരുപാട് നമ്മൾ ആവശ്യത്തിന് കഴിക്കും വിശല്ലാത്ത നല്ല വീട്ടിലുണ്ടാവുന്ന ആവശ്യത്തിന് കഴിക്കും പിന്നെ ബാക്കിള്ളതൊക്കെങ്ങൾ കടേൽ കൊണ്ടോയി വിൽക്കാറുണ്ട് അതുപോലെ പിന്നെള്ള പലവൃക്ഷതൈന്ന് വെച്ചാല് ആ നിങ്ങൾ പറഞ്ഞില്ലേ മാങ്കോസ് ട്രീ അത്ണ്ട് അത് ഞങ്ങള് ഈ റമ്പുട്ടാന്റെടയിലൊക്കായിട്ട് കുഴിച്ചിട്ടാണ്ട് കൃഷി പോലെ ഞാൻ വിചാരിച്ചു ക്ഷെങ്ങനെ ഉം നമ്മളെ മണ്ണിലങ്ങനെ അധികണ്ടാവല് ഒരു രണ്ട് മരം പിടിച്ചിന് അതിലൊ ഒരു മല മരത്തില് ഒരു നാലഞ്ചാറ് കായി പ്രാവശ്യണ്ടായുണു അപ്പൊ അത് പഴത്തിട്ടില്ല പഴ്ത്താലല്ലേ കഴിച്ചോക്കാൻ കഴിയുള്ളു അപ്പൊത് കഴിച്ചിട്ട് നോക്കിട്ടില്ല പറിച്ചിട്ടില്ല ഇനി പഴുത്തിട്ട് കഴിച്ച തോക്ക് പിന്നെ വേറേം പേരക്കണ്ട് പേരക്ക ഇഷ്ടം പോലെണ്ട് ഒരു രണ്ട് വല്ല്യ മര അതില് നെറയെ പേരക്കന്റെ സീസൺ ആയാല് അതില് നറയെ പേരക്കണ്ടാവും ങ്ങളെ വീട്ടിലെന്താ പേരക്കൊക്കെണ്ടോ
ആ ഇല്ല ബട പേരക്കണ്ട്ട്ടോ പേരക്ക ഒരു ചെറിയൊരു മര ഞങ്ങള് നൈസറിൽ പോയി തയ്യ് വാങ്ങീങ്കോണ്ടന്നതാ ഇപ്പൊ ചെറ്യോരു മരാണ് അല്ല ത്യാവശ്യ കായ്കൾ ഇപ്രാവശ്യം ഫസ്റ്റ് സീ ഫസ്റ്റായിട്ട് ണ്ടാവകായ് രണ്ട് കാര്യായ്ട്ടാണ്ടായിട്ടുള്ളു ദൂരെ അത്യാവശ്യ കാര്യ ങ്ങളൊക്കെ ഉണ്ടാവ പറഞ്ഞ നമുക്ക് തെങ്ങ് തയ്യാണ് അപ്പിനി ഇപ്പ തന്നെ തായത് നമ്മള് വന്നിട്ട് ഒരു കൊല്ലൊക്കെ ആയിട്ടുള്ളു അപ്പോ തന്നെ എത്ര കായങ്ങൾ ണ്ടൂന്ന്ണ്ടെങ്കില് അപ്പൊ ഇനി അതില് കൂടുതൽ അടുത്ത കൊല്ലക്കായിട്ട് അതിലും കൂടുതലായിട്ട് ഉണ്ടാകും വിചാരിക്ക്ണ് പിന്നെ പിന്നെന്തൊക്കെ ഫ്രൂട്ടസങ്ങള് ഫ്രൂട്ടസ് ഐറ്റംസ് ആണ് നിങ്ങളെ വീട്ടിലുള്ളത് ഉം
ഓ ഇവിട്ള്ളതന്ന് വെച്ചാല് പിന്നെ ഇവിടെള്ളത് മാന്തോളി നാരങ്ങന്ന് കേട്ടിട്ടുണ്ടോ ഹ് വെല്യോരു നാരങ്ങന്റെ രൂപത്തിലുള്ള മാന്തോളി നാരങ്ങാന്നാ ഇവടെ പറയാം അത്ണ്ട് അത് അയിന്റെ സീസണായാല് ഇവിടെ രണ്ട് മരാള്ളത് ആ രണ്ട് മരത്തിലും നറയെ കായ്കളുണ്ടാവും പിന്നതുപോലെ ഇവിടള്ളത് ആ പ്രേഷൻ ഫ്രൂട്ട്ല്ലേ നിങ്ങളിവിടെ ഒരു കുളണ്ട് കുളത്തിന്റെ മുകളിൽ ഞങ്ങള് വല കെട്ടിയാണ്ട് അങ്ങനെ പ്രേഷൻ ഫ്രൂട്ട് മുൾ ച്ച് വന്നിട്ട് നിങ്ങളാ വലമകൂടെ പടത് ഇപ്പാ കൊളത്തിന്റെ മുകളില് നറ വൈറ്റ് പ്രേശം ഫ്രൂട്ടുണ്ടായിന് പിന്നെ ഇവിടള്ളതെന്തെന്ന് വെച്ചാല് മാങ്ങ അത് നിങ്ങള് പറഞ്ഞല്ലോ ഇവടെ മാവ്മ്മെണ്ടായതൊന്നും മാവ്ണ്ടായിരുന്നു പിന്നെ അതുപോലെ ഹ് മറ്റേ ഒരു ചോക് പ്പ് കളറുള്ളൊരു കായല്ലേ എന്തപ്പ അതിന്റെ പേര് ആ പ്ലംസ് പ്ലംസ് അത് ഉണ്ടായിരുന്നു അത് ഉത്യാശക്കണ്ടായി ഇത്രയേ ഉള്ള ആപ്പിന് ചിക്ക ഉണ്ടായിരുന്ന കേട്ടോ എന്നന്നെ പറയാൻ മടന്നു പോയാണ് ചക്ക് ച ഉണ്ടായിരുന്നു അത് ഞങ്ങള് കൊറെേ വീട്ടം ജ്യൂസ് അടച്ച് കുടിച്ചു ചിക്ക് പാൽ കുുട്ടുണ്ട് നിങ്ങളെ വീട്ടിലുണ്ടോ ചക്ക്
ചിക്കു ചുക്ക് ചെ ചെറിയ മര ചെറിയ മരായൊണ്ട് കൊറെേ കായകളൊന്നുല്ല്യ ചെറിയ മരാ ആ അത്യാവശ് ത്തിനൊക്കെ നമുക്ക് അതിൽ നിന്ന് കി ട്ടും നമ്മളെ വീട്ടില് ചെല സീസണിലൊക്കെ ജ്യൂസ് ഉണ്ടാക്കാനൊക്കെ നമു ക്കൈന്ന് കിട്ടാറുണ്ട് അതുപോലെ നല്ല ടേസ്റ്റ് ആട്ടോ ഇവിടുത്തെ ചിക്കു പഴുത്ത് കഴിഞ്ഞാല് പച്ചക്ക് കഴിക്കാനെന്നെ നല്ല ടേസ്റ്റാ എല്ലാർക്കും ഇഷ്ടാണ് ഇവിടെ പിന്നെ അതുപോലെ റംപൂട്ടാന്ണ്ട് റംപൂട്ടാന് ചെറുതായി കായ്ച്ച് വരുന്നുള്ളൂ ഉം പഴുത്തിട്ടൊന്നും ല്ല്യ ആ അപ്പൊ ഓക്കെ എന്നാ ശരി ഇന്നാല്